ആ
ആഹ എന്തൊക്കെയുണ്ട്
ഉ നല്ലത്
എവിടെയാണ് വീട്ടിൽ തന്നെയണോ
ഉം വീട്ടിലന്നെ
മഴയുണ്ടോ
ഉ മഴാച്ചാാല രാവിലെ ഉണ്ടായിരുന്നു മഴ ഇപ്പ അങ്ങനെ മഴക്കുള്ളൊരു ഇതണ്ട്
ഉം ഇവിടെ ആഹ ഇവിടെൊക്കെ ഇന്നാല നല്ല മഴയ
അപ്പൊ ഇങ്ങനെ ചെറിയൊരു വെൽ ഇങ്ങനെ വരുന്നുണ്ട്
അടങ്ങി മടിക്കനെ ഇനും പെയ്യണം എന്നുള്ള ആഗ്രഹംുണ്ടോന്നുന്നുണ്ട് നല്ല നാട്ടിലൊക്കെ നല്ല മഴുണ്ടാവും നാട നാട്ടുകാരും നന്നായാലേ അങ്ങനെ പിന്നെ എന്താ ഉച്ചക്ക് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ പേഞ്ച് പോയോ ഹലോ ഹലോ ഹലോ റേഞ്ച് റേഞ്ച് പോയോ നിങ്ങളവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ
അല്ല റൈറ്റ്ൊക്കെ ഇണ്ട് കണ കാ ആറ്റ എന്തൊക്കെ ആയിട്ടാ തോന്നുന്നു
ആ കേക്കണ്യാ ചോറൊക്കെ നിന്നോ
ആഹ ചോറ് വച്ചിട്ടില്ല വയ്ക്കണം
അച്ചകത്തേക്ക് കറി
പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമല്ല ഇന്നപ്പോ സാമ്പാറും അങ്ങനൊക്കെ അവിടെ എന്താ ആ മീൻണ്ട്
ആഹ ഇവിടെ ചേമ്പ് കറി ചേമ്പില്ലേ ചെറിയെ അതിന്റെ വിത്ത് ചേമ്പ് കറി. അത് പിന്നെ അപ്പ എന്താ ആഹ അടവ് മീൻ പൊരിച്ചത് അത് തന്നെ, ഇന്നങ്ങനെ എന്നും വേണ്ടപ്പത് തട്ടിമുട്ടി പോവ്വാ. ഓരോ ദിവസം പിന്ന കുട്ടികളൊക്കില്ലേ ആഹ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും
ഉ ഞളെ സ്കൂളൊക്കെ ഓ സ്കൂൾക്ക് പോയിക്ക. രണ്ടാള്.
ഏ ചെറുതാ ഒന്ന് ചെറുതാ
ആ ഒന്ന് ചേറുതാ
ഏ
അവിടെ
ഇവിടെ നാലാളുണ്ട്, വലിയ ആള് പത്താം ക്ലാസ് ലാ അയിന്റെ താഴെ ഉള്ള ആള് ഏഴില്, അയിന്റെ താഴെള്ള ആള് നാലില് ചെറിയ ആള് എൽ കെ ജിയില.
ഏ ഇട ഒന്നുമില്ല വല്യ ആള്
ഏ ഒന്നില
ഉം
ഏ വൈകുന്നേര വരാ
ആ അഞ്ച് മണിയാകും വരുന്നെങ്കിൽ.
ആ ഇവിടള്ളൊരു പ അഞ്ച് മണി ചെറിയാള് മാത്രം മൂന്നേ മുപ്പത്തഞ്ച് നാല്പ്പത ഒക്കെ ആകുമ്പോത്തിന് വരും. എല്ലാത്തവലൊക്കെ വരണെങ്കിൽ അഞ്ച് മണിയാവും. ഇനി വരുമ്പോ എന്തേലും ചായക്കടൊക്കെ വേണോ?
ചായക്കടി അങ്ങനെ പ്രത്യേകിച്ച് കാണ്പോ, ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കൂല. കഴിക്കാൻ മടിയാ പിന്നെ നമ്മൾ നിർബന്ധിച്ചാൽ തന്നെ ഒന്നായിട്ടെ ഉണ്ടാക്കണത് വെറുതെ
ഏ ഞങ്ങക്ക് പിന്നെ ഉണ്ടാക്കിയാ മുതലാവും മൂ ന്നാല ആളില്ലേ ഹ് ഹ്
അ ഇണ്ടാക്കിട്ടുണ്ടെങ്കില് വെറുതെയാണ്. അപ്പൊ നമുക്ക് ഒരു പമ്പൊരി ഉണ്ടാക്കാണ് തന്നെ ഒന്ന്‌ അത്രേ കഴിക്കുള്ളൂ അ വേന അതണ്ടാക്ക ഉണ്ടാക്ക
ആ ഇവിടെ എന്ത് തിന്നലോ വൈകുന്നേരം വന്നാല്
അപ്പ എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവിടെ അടുത്ത്ന്ന് എന്തെങ്കിലും കൊടുന്നു കൊടുക്കും. പിന്നെ നൂഡിൽസ് അങ്ങനത്തൊക്കെയണെന്നുണ്ടെങ്കില്
ഇഷ്ടണല്ലേ കുട്ടികൾക്ക്. അതൊക്കെ എല്ലാവർക്കും പറ്റൂ, അപ്പൊ എന്നും കൊടുക്കാൻ പറ്റൂലല്ലോ.
ആ അതൊന്നും കൊടുക്കാൻ അപ്പൊ അതടയിലൊക്കെ അങ്ങനെ ഇത അത് കൊടുക്കും
ഏ ശരി അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോവല്ണ്ടോ ചെടികളൊക്കെ ഇണ്ടോ ഏ ഞങ്ങളിപ്പോ വെക്കേഷനില് ഹസ്ബനിന്റെ ഫ്രണ്ട്സ്മാരു കൂടെ പോയിട്ടലെ വൈഫും കുട്ടികളും ഞങ്ങളെല്ലാരും കൂടെ പോയിട്ട് രണ്ടാം മൂന്നാമത്തെസ വന്നത് ഒന്നാമത്തെ ദിവസ രാത്രിയ വീട്ടിലെത്തിയത്. അടപോ എല്ലരും കൂടി ട്രാവലറിന് പോയി. ഇനിയിപ്പോ പോയാല അങ്ങനെച്ചാ നമുക്ക് വീണ്ടും പോകാൻ ആഗ്രഹം ഉണ്ടാവും എല്ലാവരും കൂടി കൂട്ടാകുമ്പോളേ പാട്ട് വെക്കല് രസൊക്കെ ആയിട്ട് ഇപ്പൊ വയനാട്ടക്ക് ഇങ്ങനെ പറയ്ണ്ട്. പോണം ഒഴിവിട്ടണമ ന്റെ മോള് പത്തില്ലേ ഓൾക്ക്പ എ എപ്പളും ഒഴിവ് കിട്ടൂലെ ഇഷ്ടംപോലെ പഠിക്കാണ്ട്, അപ്പോൾ ഓൾ ഇങ്ങനെ എപ് ഇപ്പോളും ഓക്ക് പറ്റൂല്ല പിന്നെ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്തൊന്ന് പോയിട്ട് സ്വിമ്മിങ് പൂളില് എല്ലാർക്കും വാരാണ്ട് പോയി ചാടാന് ഹസ്ബന്റിന്റെ ഫ്രണ്ടിന്റെ ഏട്ടന്റെ ഇതുണ്ട് വയനാട്ടില്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഞങ്ങക്ക് പൈസ വേണ്ട. ആപ്പൊ അത് പോയിക്കാണ്ട് ചാടി പോരാന്നൊക്കെ പറയൂണ്ട്. ഞങ്ങ ഒരു ദിവസം അങ്ങാട്ട് അടിക്കാം.
ഉം. ഞങ്ങളവിടെ പിന്നെ അടുത്തന്നെ ഉണ്ട് ആ പോകലൊക്കെ ഉണ്ട്. ഞങ്ങളടെ അടുത്തന്നെ ഉണ്ടൊരു സ്വിമ്മിംഗ് പൂൾ വെറും സ്വിമ്മിംഗ് പൂൾ ആയിട്ട്.
ഏഹ് പോരാണോയിട്.
ആ ഇടയില് പോ കുട്ടികൾക്ക് ഇങ്ങനെ ഒഴിവ് ഉണ്ടാകുമ്പം. എല്ലാരും ഒപ്പൊക്കെ മണിക്കൂറിന് എത്ര നൂറോ?
ഏഹ്.
നൂറ് വച്ചാലേ രണ്ട് മണിക്കൂറിനൊക്കെ. പിന്നെ ഞമ്മ അത്രക്ക് ആ ഒന്നേ മണിക്കൂറ്. പറഞ്ഞ് രണ്ട് മണിക്കൂർ അറിയില്ല പണങ്ങനെ കൊടുക്കലാ.
ഏഹ്.
പിന്നെ അതു മാതിരി ഒരു പന്ത്രണ്ടാളൊക്കെ ഉണ്ടെങ്കില്. ഉം ഒരു പാക്കേജ് എടുക്കാം, അങ്ങനൊക്കെ ആ ഒരു പന്ത്രണ്ടാളക്കെ ഉണ്ടെങ്കില് പന്ത്രണ്ടാളായമാരി ഒരു. കുറെ ആള്ക്കാരുണ്ടെങ്കില് ഇപ്പൊ ഒരു പതിനഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ഒരു കോ കോമ്പോ ഓഫർയെന്നുള്ള രീതില്.
ആടും. ഞാനിന്ന് കേട്ടിന്ന് പന്ത്രണ്ട് പത്താളൊക്കെ ആയിരം രൂപ പത്തിലേറെ ആളൊക്കെ ഉണ്ടെങ്കില്. ആയിരത്തി അഞ്ഞൂറ് വേണം എന്നക്കെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോരോ സ്ഥലത്തത്തെ ഇങ്ങെ കേൾക്കലുണ്ട് ഇങ്ങനെ.
അങ്ങനെ ഓരോ ഓരോരുത്തര് പോകവാണെന്നുണ്ടെങ്കി നല്ല എമൗണ്ട് വരും ഞങ്ങപ്പോ എല്ലാരും പാടേ ഉണ്ടായതുകൊണ്ട്. ഞങ്ങളിപ്പോ അടുത്ത പോയതിനെപ്പത്തെ ഞങ്ങള് ആയിരത്തി അഞ്ഞൂറ് റുപ്യേ കൊടുത്തത്. പറയുമ്പോ ഞങ്ങ എല്ലാരും പോയിട്ടുണ്ട്.
ങേ രസാണ് വേ ഇതുപോലൊരു സമയത്തക്കെ പോകവാൻ രസമാണ് അറി എനക്ക് ഇഷ്ട പോവന്ന് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ വന്നാ ഭയങ്കര ക്ഷീണൊക്കെയായ്ക്കാരം ആ എന്നാലും.
ഉം നിങ്ങള ഇവിടെ അടുത്ത തന്നെയടുത്തന്നെ വെച്ചാല്. ഈ റോഡ് മുറിച്ച് കടക്കണ അത്രേള്ളൂ.
ഏ അയ് ശരി. നമ്മുക്കൊക്കെ ഇവിടെ എവിടെ ഇല്ല പിന്നെ കുളം ഉണ്ട് കൊറച്ചപ്പുറത്ത് പിന്നെ ഒഴവൊക്കെ ഉണ്ടാവുമ്പ അങ്ങോട്ടൊക്കെ ഞങ്ങള് പോവലുണ്ട് കുട്ടികളെക്കെയായിട്ട് പക്ഷെ അവിടെ ആ നാട്ടിലുള്ള ആൾക്കാരെ ഇഷ്ടംപ പോലെ വന്നിട്ട് വിടെ ഇറങ്ങാ ങ്ങാ സ്ഥലം ഉണ്ടാവൂലാ നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലേ അ നമ സ്വം ഇവിടെങ്ങനെ കുട്ടികൾ പറ കേട്ടോ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാൽ മതി നമ്മു മുറ്റത്ത് അങ്ങനെ ഉണ്ടാക്കിയാ ക്കിയാൽ മതി ഇങ്ങനെ ഉണ്ടാക്കിയൽ മതിന്നൊക്കെ. അതിപ്പം ആകെയുള്ള സ്ഥലത്ത് ഇപ്പോ ഉണ്ടാക്കിയാലേ ശരിയാവൂലന്ന് പറഞ്ഞിട്ട്. അയിന് കുറേ പൈസക്കും ചെലവാണ് കഴിയണ്ടൊ ഒക്കെ. ഉണ്ടാക്കാന് അങ്ങനെയൊക്കെ പറഞ്ഞ്, ചെടികളൊക്കെ ഉണ്ടോ നിങ്ങക്ക്.
ആഹ് ചെടിയള് ആഹ് ചെടിയാള് ഉണ്ട് ചെടിയള് കുറച്ചേള്ളൂ കൊറേന്നു ഇല്ല. ചെടിയള് എച്ചാ നമുക്ക് വീട്പണി നടക്കാം, അപ്പ പിന്നെ ഉണ്ടാക്കിട്ട് കാര്യം ഇല്ലല്ലോ.
എപ്പൊ നിക്കണ തിപ്പൊ എവിടെ.
ഇപ്പൊ ഞങ്ങള് എല്ല കാക്കൂന്റെ വീട്ടിലാ നൽക്കണത്.
ആഹ് ആഹ് ആഹ് ആഹ് വീട് പണി ഉണ്ടാക്കാ.
ആ ഒരു മണി മ് തുടങ്ങുമ്പോ. അപ്പൊ തുടങ്ങിട്ടുള്ളൂഅപ്പോത്തിന് സെറ്റ് ആവാതൊന്നും. തുടങ്ങിട്ട് കാര്യാ ഇല്ലല്ലോ.
അതെ ഉം എന്താ പണി ഓൻക്ക്
ഒൻക്ക് ഇവിടെന്ന മൊബൈലിന്റെ ഷോപ്പാണ് പാർട്ടി ആ ഫ്രണ്ട്സല്ല എല്ലാരും വടെ ഓടിട്ട
ആഹ് ആഹ് ആഹ് ആ ഏയ് അത് ശരി അപ്പ അങ്ങനെയൊക്കെയാണല്ലേ വേറല്ലേ
ആ വൊക്കക്കപ്പോല്ല അന എന്തും വർക്ക് ചെയ്യാണോ
ഞാനേ ഏഹ് ആക്കന്നും ഇല്ല വർക്കിൻ പോവാനൊക്ക താല്പര്യ പക്ഷെ വിടന്ന് ഹസ്ബന്റിന് ഇഷ്ടമല്ല ഒരു പരിപാടിക്കും പോണം പറ്റില്ല ഇപ്പ അനിക്ക് വീട്ടിലെ പണി ഇഷ്ടം പോലെ നോക്കാന്ണ്ട് സംഭവം ശരിയാണ് ഇഷ്ടം പോലെ പണിണ്ട് മൂന്നാല് ആൾക്കാരുത്തിരുമ്പാൻ മെഷീനാണെങ്കിൽ ഇതൊക്കെ അതത് സ്ഥലത്ത് ഉണക്കി എടുത്ത് കൊണ്ടേ വെകണ്ടേ തിരുമ്പി തോരടണം പിന്നെ വരുമ്പോത്തേക്കും പണി പോകുമ്പോ പണി ഇട്ട്ന്ന് ചോറ് വാങ്ങ ല സ്കൂളിൽന്ന് രാവിലെ എല്ലാം നാല് ആാക്ക് മണം ചോറും കൂട്ടാനും കൊണ്ടുപ വല പത്താം ക്ലാസ് പോ നേരത്തെ ക്ലാസ് ചുറങ്ങപ്പോൾ നേത്തെ പോകപ്പത്തേക്കും ചോറും കുട്ടാനും ചായും കടിയും കറിയും ഒക്കൊ രാവിലെ വേം നിച്ച നി കഴ പോലാണ് അടുക്കളക്ക് ബിയുള്ള പരിപാടി ചെയ്യാന എന്താ ചെയ്യ എല്ലാം മാണ്ടപ്പുണ്ടാക്കും അപ്പൊ വേവകമാണം ചോറ് സ്കൂൾത്തെ ചോറ് ഒട്ടാണ് കട്ട കുത്താണ് കറി നീള വേയാണ് ഇതൊക്കെങ്ങനെ പറഞ്ഞട്ട ഒറ്റ ഒന്നും വും ടേസ്റ്റ്ല്ലല്ല അതില്ല എന്നും വേണം കൊണ്ടുപവാ അപ്പൊ രാവിലെ കൊണ്ടുപവലാണ് ചോറൊക്കെ ഇവിടുന്ന് ഒക്കപ്പ രാവിലെ അതൊക്കെ പണിയണേ അന്നരത്തെ ഒന്നരു പരിപടിക്കുംപ പോട്ട് ഫുള്ള് പണിയ രാവിലെ നേരത്തെ അടുപ്പത്ത് ഒന്ന് തിരിയാൻ ഒഴിവില്ല ഇപ്പൊക്കൊണെങ്ക രാവിലെ ചപ്പ സ്ട്രോങ്ങ് ചായട്ടണം ചിലപ്പോ അതിന് കൂടെ സമയം ഇണ്ടാക്കൂല്ല ഈ കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവെ ചായ നമ്മൾ ഉണ്ടാക്കി എടുത്തു കൊടുക്കാണ് എളുപ്പം ഇത് പാല് വേറെ പാർന്ന് സ്ട്രോങ് ആക്കി ഉണ്ടാക്കണം മധുരം പൊടിയൊക്കെ വേണം കൂടുതല് ചിലപ്പോ രണ്ടടുപ്പിൽ നിക്ക് സാധനക്ക ഓരോന്ന് ഓരോന്ന് കഴിക്കുമ്പോ അടുത്ത് ഇങ്ങനെ വെക്കണം ഒക്കെ റെഡിയാക്കി നിക്കാക്കാരം ഞങ്ങൾ തന്നെ ഉള്ളേ ഒറ്റക്കാണേ ഇപ്പൊ ഞാനൻ നാല് കുട്ടി കുട്ടികളും പോയ ഒറ്റക്കാനോ ഹസ്ബൻ്റ് പിന്നെ വണ്ടിക്ക് പോവുന്നതാണ് മുപ്പര് അങ്ങനെ പോവും ലോറിയാണ് മുപ്പര്ക്ക് അപ്പൊ മുപ്പര അങ്ങനെ പോകും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളൂ ഞാൻ തന്നെ ഉണ്ടാവുള്ളു ഇമ്മ മരിച്ചിട്ട് ഏഴു വർഷം ആയി ഇമല്ലേ അ ഞാനും ഹസ്ബൻറും കുട്ടികളും തന്നെ ഉള്ളു ഉം ഇപ്പ ഇണ്ട് ഹസ്ബൻ്റിന്റെ ഇപ്പ ഉണ്ട് അത് പിന്നെ ഇവിടെ തന്നെയാണ് തറവാട്ടിലല്ലേ ഞങ്ങൾ ഉുള്ളത് സ്ഥലം അ അങ്ങനക്ക് വീടിനൊക്കെ പക്ഷെ വീട് കയറ്റി തുടങ്ങിയിട്ടില്ല ഇൻഷാ അള്ളാ തുടങ്ങണം ഇപ്പടുത്ത് ട്ടന്നൊക്കെ ഉണ്ട് അയിമക്ക് തിരിഞ്ഞിട്ടില്ല നുംമാേണല്ല പൈസ പൈസയാണല്ല മുക്കന്നറിയ അതില്ലാതെ പെയിനും വയ്യല്ലോ എന്ന് പറയണ്ട് പൈസ ഇല്ലാത്തൊരു പരിപാടി നടക്കൂല്ല ഉം ഒക്കെ ത്തിന് ആ ഒരു സാധനം ആ ഒരു സാധനത്തിനാണ് എല്ലാവർക്കും കോളും അതാണ് കിട്ടാത്തത് പറയാ
ഉ അതിനന് വേണ്ടിട്ടാണ് എല്ലാരും കടന്ന് ഓടുന്നത്
അതന്നെ പിന്നെ നിന്നാ ശരിട്ടോ
ഓക്കെ ആഹ